അഹ്
കേൾക്കാണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ
ഹലോ ആഹ് കേൾക്കാണ്ട് കേൾക്കാണ്ട് കൊഴപ്പല്ല്യ
ആ ഓക്കെ ഭക്ഷണൊക്കെ കഴിച്ചോ ഭക്ഷണൊക്കെ കഴിച്ചോ
ആഹ് ഭക്ഷ ആ കഴിച്ചു ഇതാ കെടക്കാൻ വേണ്ടിങ്ങനെ റൂമ് വന്ന്ക്കാ
ആഹാ ഉച്ചക്ക് ഉറങ്ങാനാ ഉച്ചയൊറക്കൊക്കെ ഉണ്ടോ
ഉച്ചയൊർക്കം മസ്റ്റാണ് ഒരു മണി മണ്ടികൂറെങ്കിലും ഒറങ്ങണം നിങ്ങൾ ഫുഡ് കയിച്ചോ
ആ ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നെ സത്യം പറഞ്ഞ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങുന്നെ ഇഷ്ടമല്ല റൂമിലിരുന്ന്ണ്ടെ എന്തായാലും ഒറങ്ങിപ്പോവും
ഞാന് ഭക്ഷണം കഴിച്ചത് പന്ത്രണ്ടരക്കാണ് അപ്പൊ ദയി കാൻ ഉള്ള സമയക്കേയി തോന്ന്ണു ഞാൻ എന്നും നേരത്തെ കയിക്കും ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര തലക്കൊരു ഭാരമാണ് പിന്നെ തല ഇങ്ങനെ വേദനച്ച് ഇങ്ങനെ പിരാന്താവും
അപ്പൊ എന്നും ഉറ
അപ്പൊ ഒരു മണിക്കൂർ ഒറ എന്നും ഒരു മണിക്കൂർ ഒറങ്ങും എവിട്ക്കേം പോവാണെങ്കില് ജോലിക്കൊക്കെ പോവാണെങ്കില് എന്നും രണ്ടീസം മൂന്നിസൊക്കെ ഇപ്പൊ ജോലി നമ്മൾ ചെയ്യുബൊ നമുക്ക് ഭയങ്കര തലക്ക് കനും തലവേദനൊക്കെ ഉണ്ടാകും കാരണം നമ്മള് ഇങ്ങനെ ഒറങ്ങിയ ശീലായ കൊണ്ടെ അപ്പൊ പിന്നെ മൂന്നീസൊക്കെ നമുക്ക് ഭയങ്കര ഡിപ്രഷനു എടങ്ങേറൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് ഉറങ്ങാതെ നടക്കുമ്പോ പിന്നത് ശീലാവും പിന്നെ ഒറങ്ങണംന്നില്ല അഥവാ ഞമ്മള് ജോലിയൊക്കെ ഒഴിവാക്കി വീട്ടില് ഇരിക്കുമ്പം പിന്നെ എനിക്ക് പഴയശീലം തൊടങ്ങും ഒറങ്ങണം
ആഹ് അല്ല അപ്പോ ഇങ്ങനെ
രാവിലേണ്
ഉച്ചയ്ക്ക് ഒറങ്ങീട്ട് രാത്രി കെടന്നുറങ്ങാൻ പറ്റുവോ
ആഹ് അതിനെ എല്ലാരും ചോയിക്കും എന്നോട് ഉച്ചക്ക് ഒരു രണ്ടും രണ്ട് മണിക്ക് ഒറങ്ങിയാലൊരു മൂന്ന് മൂന്നേ മു ക്കാൽ നാല് മണിയമ്പം ചെൽപ്പം നാലര ഇങ്ങനെക്കം ഒറങ്ങി ഒറങ്ങിന്ന് അറിയീല്ലാ സമയത്ത്ന്ന് നീച്ചാ പിന്നെ ഞമ്മള് നീക്കാ നിസ്കരിക്കാ ചായ കുടിക്കാ ഒന്ന് പൊറത്ത്ക്ക് ഒന്ന് എറങ്ങാ പിന്നെ രാത്രിയല്ലേ രാത്രി പത്തരക്ക് ശേഷം ഒറങ്ങോള്ളൂ ഒറങ്ങാ സ്റ്റാർട്ടിങ്ങന്നെ ഒറങ്ങും
അമ്മേ എനിക്ക് എന്തെയ്ത്ണ്ടേലും എനിക്ക്
ചെലോർക്ക് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പകൽ ഒറങ്ങിയാല് രാത്രി ഒർക്കം വരൂലാന്ന്
എനിക്ക് സത്യം പറഞ്ഞ്ണ്ടെ ഒറക്കം എന്ന് പറയുന്ന സംഭവം ഇല്ല എന്നിട്ട് എങ്ങനാന്ന് അറിയോ രാത്രിക്ക് വരെ എനിക്ക് ഒറക്കം വരത്തില്ല അതുകൊണ്ട് ഞാൻ എന്താണ് മാക്സിമം ഉച്ചക്ക് ഉറങ്ങത്തില്ല രാത്രിക്കാണേലും എനിക്ക് ഒറക്കം വരത്തില്ല പത്ത് പത്ത്പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പളാണ് എനിക്ക് ഒറക്കം വരുന്നേ രാവിലെ എന്താണ് രാവിലെ ഏഴെട്ട് മണിയാവുമ്പം എണീക്കും അത് ഓട്ടോമാറ്റിക്കലി എങ്ങനെ എണീക്കുന്നതാ
ക്കുറങ്ങാ അഞ്ച് മ് മണിക്കൂർ ആറ് മണു നാല് മണിക്കൂർ കു ഒറക്കങ്ങ് കിട്ടുള്ളൂ അത് ഞമ്മളെ ശരീരത്തിന് കേടല്ലേ
പക്ഷേ എനിക്ക് എന്താണ് ഉച്ചക്ക് ഒറങ്ങുന്നതും താൽപര്യം ഇല്ല അതേപോലെ തന്നെ രാത്രി എന്തേയ്തിട്ടും ഒറങ്ങാൻ പറ്റത്തില്ല ഇങ്ങനെ എന്തോ അറിയത്തില്ല ഫോണില്ല ഫോൺ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല പിന്നെ ഫോൺ യൂസ് ചെയ്യാറുണ്ട്
അപ്പോ പിന്നെ ടൈമ് സമയം പോവാനും എന്താ ചെയ്യല്
പഠിക്കുന്നുണ്ട് പഠിക്കാറുണ്ട് അപ്പോ അങ്ങനെ
ഏ ൻ അപ്പം എന്താ പഠിക്കണ്പ്പോ
ചെലപ്പം ഞാൻ എന്താണ് രാത്രി കെടന്നാലും എനിക്കിങ്ങനെ ഒറക്കം വരത്തില്ല കെടന്നിങ്ങനെ ചുമ്മാ ഇരിക്കും ചുമ്മാ കെടക്കും എന്ത് ചെയ്യണ്ട് ഒറങ്ങൻ പറ്റത്തില്ല അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും അങ്ങോട്ട് തിരിയും പിന്നെന്താണ് ചൂടെടുക്കും എന്നിട്ട് ഫാനിടും അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പോവും അത് കഴിഞ്ഞ് ഓഷ്റൂമിൽ പോവും ഇങ്ങനെ അന്നിട്ട് ഇങ്ങനെ
സമയം ഇങ്ങനെ കളയും സമേങ്ങനടന്നിട്ട് ഇത് കളഞ്ഞു ഇനി ഇപ്പ എല്ലാത്തും മഴ തൊടങ്ങീല്ലേ ഇപ്പോ തണുപ്പ് സീസണല്ലേ അപ്പ എല്ലാർക്കും ഒറങ്ങാൻ ഭയങ്കര ഇഷ്ടുള്ള സമയാണല്ലോ
ഇവിടെ മഴയില്ല ഇവിടെ മഴയില്ല ഇവിടെ രണ്ടുസം മുമ്പ് ഒരാ ത്രീം മഴ പെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്ന ഇവിടെ മഴ
ഇബടാ ഉസ് എന്താ കറണ്ട് പോവാ വര്യാ പോവാ വര്യാ അപ്പ ഈ തണുപ്പ് കാരണം ഞമ്മക്കത് അമുക്കൊരു സാനം ഇണ്ടാക്കാനും കഴിക്കാനും തോന്നില്ല അപ്പ് ഇങ്ങന തോന്നാ ഒറയേ പൊതപ്പൂടുമിച്ച് കിടക്കുമ്പുള്ള സുഖം വേറെ എന്തിനാ കിട്ടാ
ആസ് അത് സത്യാട്ടോ ഒറങ്ങുനോക്ക ഒരു ഭാഗ്യാണ് നമ്മള് കെട
അവര് സ്മൻസ് സമാതാനാ ത്തോടെ ഒന്നും ആലോയ്ക്കാതെ ഒരു മൈൻഡില് നല്ല ചിൻ തില് ഒറങ്ങിക്കഴിഞ്ഞാ സുഖായിട്ട് ഞമ്മള് ഒറങ്ങും
ആഹ് ഹ ഹ എനിക്കത് ആലോയിക്കാൻ പറ്റിന്നില്ല രാവിലെ ഉച്ചയ്ക്ക് ഒറക്കുന്നത് എനി പിന്നെ രാത്രിക്ക് എനിക്ക് ഒറക്കമേ ഇല്ല അതാണ്
നമ്മള് കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമുക്ക്ത് കിട്ടൂലാ നമ്മളി വെക്കേഷൻ സമയത്ത് ഫ്രീ സമയത്ത്ക്കെ നമ്മള് വീട്ടിലിങ്ങെ ഇരിക്കുല്ലോ അപ്പള ആണ് ഞമ്മക്ക് ഇങ്ങനെ ഈ ഓവർ ഫോണ്മേ കളിച്ചാന് അപ്പൊ കൊറേ കഴിച്ചിട്ടു കാരി അപ്പ അങ്ങനെ ശീലായത അപ്പൊ എന്താ ടൈമിങ് ഉച്ചക്കണ ആക്കി ഉച്ചക്ക് ഫുഡോക്കെ വേയ്ച്ചിട്ട് കുറച്ച നേരം ഫോണിമ്മെ ഒക്കെ കളിച്ചിട്ട് ഉറങ്ങാണിയെങ്കിൽ ആ പ്രശ്നം നമുക്ക ഇല്ലല്ലോ
ഞാനിങ്ങനെ എന്നിട്ട് മാക്സിമം ഫോണോക്കെ ഉയോഗിച്ചും ഫോണോക്കെ മാറ്റിവെച്ച് രാത്രി ഉറങ്ങൻ വേണ്ടിട്ട് തലയിലൊക്കെ നാന്നായിട്ട് എണ്ണേക്കും ആദ്യം തലേൽ എണ്ണതേക്കത്തില്ല അപ്പൊ അമ്മേ എന്നോട് പറഞ്ഞു തലേൽ എണ്ണ ഒഴി ഉറക്ക നല്ല നന്നായിട്ട് ഉറക്കം വരും എന്നിട്ട് തലേൽ നന്നായിട്ട് എണ്ണേക്കും എനിക്കി പിന്നെ അങ്ങനെ നീരറക്കത്തിന്റെ പ്രശ്നം ഒന്നുല്ല
ആ ചിലവർക്കാണ നമ്മള് ഓവർ നൈറ്റ് ഒക്കെ ഈ രാത്രി ഒക്കെ നമ്മള് എണ്ണ തേക്കാൻ പാടില്ല പറിം കാരണം നമുക്ക് നീലറങ്ങും ജലദോഷം പനി അങ്ങനൊക്കെ വരും ചേലോർക്ക് ഇക്ക ഇങ്ങെ ഇങ്ങള് പറഞ്ഞ പോലെയാണ് തീരം എണ്ണച്ചാലും അങ്ങനെ ഇങ്ങന ഒന്നും ഹെൽത്തിന് ഇഷ്യൂ വരൂല്ല എപ്പോഴ തേച്ചാലും കൊയ കുഴപ്പില്ല എപ്പൊ കുളിച്ചാലും കൊഴപ്പില്ല
അതെ ഞാന അതെ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് രാത്രി കുളിക്കാൻ പോകുന്നത് എനിക്ക് അങ്ങനെയൊക്കെയാണ് എനിക്കിങ്ങനെ
വച്ച് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടിയക്കരം ശരീരത്തിന് വേദന തലവേദന തൊണ്ടവേദന പനി അങ്ങനെ ഒരു
എനിക്ക്ങ്ങനെ യാതൊരു പ്രശ്ന ഇല്ല എനിക്കീന്ന് പറഞ്ഞ പണ്ടങ്ങനെ എങ്ങനാന്ന്റിയോ പണ്ട് നല്ല ചൂടല്ലായിരുന്നോ ആ ചൂട സമയത്ത് ഞാനെന്താണ് ഒരു മണി രണ്ട മണി രാത്രിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഒരു മണി രണ്ട മണിക്കൊക്കെയാണ് രാത്രി കുളിക്കാൻ പോവാ അങ്ങനെയൊക്കെയ അങ്ങനെ ചെയ്യണം എനിക്ക് പിന്നെ അങ്ങനെ യാതൊരു പ്രശ്നവ ഇല്ല പക്ഷെ ഉറ ഉറക്കത്തിന്റെ പ്രശ്നവാണ് ഉറക്കത്തിന്റെ എ സി എന്റെ വീട്ടിലില്ല എന്റെ വീട്ടില് ഫാനേ ഉള്ളൂ ഫാന് കറങ്ങുമ്പോ എന്താണ് നല്ല ചൂടുള്ള ഇത്
ആഹാ അതെന്തൊ വച്ചാല് എല്ലാ വീട്ടിലും എ സി ഉണ്ടാവും അപ്പൊ അവരൊക്കെ എ സി ഓൺ ആക്കി കഴിഞ്ഞാല് എല്ലാ നിട്ട് കറണ്ട് ഇങ്ങനെ കൊറയും
ആഹ്
ഇപ്പ നമുക്ക് വോൾട്ടേജ് പ്രശ്നം വരും
ആഹ് ആഹ് ആഹ്
പിന്നെ മേലക്ക് റൂം ഒക്കെ ഉണ്ടെല് നമുക്ക് അടിൽ ഉള്ളവർക്ക് കുറച്ചേ സമാധാനംണ്ടാവും
ഓഹ് എന്റെ ദൈവം എനിക്ക് വയ്യ അങ്ങനെയായിരുന്നു എന്നിട്ട് എന്റെ എന്റെ ഇതന്ന് പറഞ്ഞിട്ടുണ്ട് ഉറക്കം ന്ന് പറയണേ സംഭവില്ല ന്നിട്ട് ഞാനിങ്ങനെ വിചാരിക്കും തലയിലക്കെ നന്നായിട്ട എണ്ണ വെച്ച് തലയിലൊക്കെ നാന്നായിട്ട എണ്ണ വെച്ച് കിന്നുറങ്ങിയിട്ട കിടന്നിട്ടുണ്ടെിൽ ഉറക്കൊക്കെ വരും അങ്ങനെ ആയപ്പോ കുറചൊക്കെ ഉറക്ക വന്നുണ്ടായിനിട്ടൊ പിന്നെ നമുക്കങ്ങനെ ഫുള്ള് എണ്ണ ഡനി നടക്കുന്നത് ഇഷ്ടമല്ല എന്നിട്ട് എണ്ണ വാഷ് ചെയ്ത് മീൻസ് ഇങ്ങനെ കഴുകി കളയുമ്പോ
ഇപ്പഴത്തെ കുട്ടികൾ അധികം ബേ എന്താണ് ഓരോ ഷാമ്പൂ അത് ഇത് എന്തൊക്കെയൊക്കെ ഐറ്റംസ് കാണാലോ
ആ എനിക്കിങ്ങനെ എണ്ണം ഓവറായിട്ട് തേക്കുന്നത് ഇഷ്ടല്ല അതെ പിന്നെ ഞാനിങ്ങനെ വല്ല വീക്കന്റ് സൺഡേ ആ സാറ്റർഡേ സൺഡേക്ക് അതെ പക്ഷെ ഉറക്കം വരാൻ വേണ്ടി അമ്മയ എന്നോട് പറഞ്ഞു ഇതാണ് ഏറ്റവും മറ്റേ ഇമ്പോർട്ടന്റ്റായിട്ടുള്ള കാര്യം എന്താണ് ഉറ റക്കം വരണമെങ്കിൽ തലീൽ എണ്ണ വെച്ച് നന്നായി
അമ്മ എന്തെങ്കിലആയി റ്റേ എണ്ണ ഉണ്ടാക്കി തരലാണോ അതോ സാധാ നമ്മള് ഒളിച്ചെണ്ണ നല്ലെണ്ണം അങ്ങനെ തേക്കലാണോ
നമ്മള് മറ്റേ ഒരു വേറെ മേടിക്കുന്ന ഒരു സാധനമുണ്ട് മറ്റേ ഭൂമികാവിയിൽ ആ ഒരു ഇത്
ആഹാ ഒക്കെ മിക്സ്ഡ് ഐറ്റംസ് അല്ലേ
ആഹ് അത് ഇനി എപ്പളും തേക്കത്തില്ല ആഴ്ചൽ ഒന്നോ രണ്ടോ വട്ടം ചെലപ്പോ സാറ്റർഡേ സൺഡേ അങ്ങനെ വീക്കെന്റിലൊക്കെങ്ങന അങ്ങനെണോ തേച്ചോണ്ടിരുന്നേ പിന്നെ നന്നായിട്ട് തലയിൽ എണ്ണ വെച്ച് നന്നായിട്ട് അങ്ങടെ കുളിക്കാൻ തുടങ്ങി അപ്പൊ കുറച്ച് ക്കേ ഒറക്കം വരും. മുടി ആദ്യം നല്ല ഉള്ള് നല്ല തൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഹോസ് റ്റൽ ല്ലൊക്കെ നിന്ന് പോയി പഠിക്കാൻ തൊടങ്ങിയപ്പോ പിന്നെ ഫുള്ള് പോയി പക്ഷെ നീ ഒണ്ട് എനിക്ക് നീട്ടം കുറക്കുന്നത് ഇഷ്ടല്ല ഉം.
ആഹ് നീട്ടി നിക്കുണ്ട് ഇപ്പ ഒന്ന് ചെർതായിട്ടൊന്ന് കട്ട് ചെയ്തു അപ്പോത്തിന് മുടിങ്ങനെ വാരി വാരി വരുമ്പോ അടി ശെരിക്കിന് എത്തണില്ല അപ്പൊ അടീലാണ് ചിക്കാവ്വ
ആഹ്
കടായി നിക്കൂലേ ഉണ്ടായി നിക്ക അപ്പ ഞാനെന്താ കാട്ടി കൊർച് മുടി അങ്ങട്ട് കട്ട് ചെയ്തു അപ്പൊ തോന്നുന്നു കട്ട് ചെയ്യേണ്ടായിരുന്നു കട്ട് ചെയ്തപ്പോ ഒരു ഭംഗി കൊർഞ്ഞ മാതിരി.
അതെ എനിക്കി പിന്നെ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് മുടിക്ക് എന്താണ് നീട്ട ഇല്ലെങ്കിൽ എന്തോ ഒരു വൃത്തികേട് പോലെ.
ആഹ് ഞാന് ഹയ്റ്റൊന്നുല്ല ഒരു മീഡിയം. ഹയ്റ്റ് ഓ നല്ലൊന്നുല്ല ന്നാ ണ്ട് ആ ലെവെ ആ ഒരു തിലാണ്.
ആഹ് പക്ഷെ എന്റെ മുടി വെട്ടിക്കയറാൻ അമ്മ സമ്മതിക്കത്തും ഇല്ല അമ്മ ഇങ്ങനെ ഭയങ്കരയിട്ട്. നോക്കുന്ന മുടിയണേ അപ്പ അതെ. അതെ അതുകൊണ്ട് തന്നെ അമ്മേന്റെ ഒരു ഇതിന് വിട്ടു കൊടുത്തേക്കുവാ അതുകൊണ്ട് പിന്നെ.
ചെലർക്ക് പിന്നെ പാരമ്പര്യയിട്ടും നല്ല മുടി ണ്ടാവുല്ലോ.
അതെ അമ്മയ്ക്ക് ആദ്യം നല്ല മുടി ഉണ്ടായിര്ന്നു അമ്മ പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോ അമ്മേന്റെ മുടിയക്കെങ്ങോട്ട് പോയി ന്ന മ്മ പറയുന്നുണ്ട് അപ്പൊ പിന്നെ. അമ്മടെ മുടി അമ്മ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആ മറ്റേ സംഭവം ഒക്കെ മേടിച്ചു തന്നിട്ട് നോക്കുന്നുണ്ട്.
ആ ഇന്റെ ഇമ്മ ണ്ടാക്കും ചെമ്പര്ത്തിയെല കറ്റാർ വാഴ. വേപ്പിന്റെല വേപ്പിന്റെല അങ്ങനെ എന്തൊക്കെയൊക്കെ ചെമ്പരത്തിപ്പൂവ് മൈയിലാഞ്ചിയെല. ഇതൊക്കപ്പാടെ അരച്ച് ക്കാണ്ട് ആ അരപ്പ് എണ്ണേക്ക് ഇട്ട് ക്കാണ്ട് ഒന്ന് ഇങ്ങനാട് ആഹ് പൊട്ടി തെറിക്കാനായ പോത്തിന് തണുക്കെ എന്തൊ പറയല്ലോ അങ്ങനെ ചെയ്തി രണ്ടീസം എണ്ണ അങ്ങനെ വെക്കണം ഞമ്മള് ന്നട്ട് ആ ആ കൊഴുപ്പൊക്കെ നമ്മള് ണ്ടാക്കിയ ഈ ഇതുണ്ടല്ലോ ഐറ്റംസ് അതങ്ങനെ എണ്ണ താന്ന് ങ്ങനെ അടി കിടക്കണം ന്നട്ടാ എണ്ണ മാത്രം വേറെ കുപ്പിക്ക് മാറ്റണം. നല്ലസാണ് നല്ല സ്മെല്ലു ആണ് മുടി നല്ല കർക്കും ചെയ്യും എന്തൊക്കൊക്കെ യാ ന്നാ തണുപ്പ് കി ട്ടും ഈ ഒ പ്രത്യേകിച്ച് നമ്മളീ ചൂ വേനൽ കാലത്താണ് ആ എണ്ണക്കൊരു പവർ ണ്ടാവുള്ളൂ തലക്കൊരു സുഖം കിട്ടണങ്കില് ആ അങ്ങൻത്തെ എണ്ണ നമ്മള് ഇണ്ടാക്കണം മെയിന് ചെമ്പര ത്തി എല, ചെമ്പരത്തി പൂവ്
കുറേക്കി ഇങ്ങനെ ഭയങ്കരയിട്ട് ഓവർ എണ്ണ ക്കെ വെച്ചിട്ടു ണ്ടെങ്കിൽ ഭയങ്കര എന്താണ് ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെയാണ് മുഖോക്കെ ഇങ്ങനെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ എണ്ണ എറങ്ങീട്ട്
ചാ ശെലർക്ക് മുഖ ത്ത് എണ്ണ എറങ്ങിന്നാല് കുരുണ്ടാവ്ണേക്ക നെറ്റിമ്മ കുരു കവിളത്ത് കുരു എണ്ണ ഓവറായാല് അങ്ങനെ പ്രശ് ചേലോർക്ക് ട്ടാ ഇക്കങ്ങനെ ഇല്ല ഇൻക്ക് തലമ്മെ താരനും ഒക്കപ്പാട ആവുമ്പോ പിന്നെ എണ്ണ തേച്ചിട്ട് പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല ഇണ്ടാവാതിരിക്കട്ടെന്നാണ് കാരണം അമ്മക്ക് മൊഖം കുരു വന്ന് കഴിഞ്ഞാല് അമ്മളൊരു ഭംഗിയാണ് കൊറയല്ലേ.
അതെ അപ്പ എന്താ മുഖത്തൊക്കെ എങ്ങനെ തേക്കോ? എന്തെങ്കിലും ഇതൊക്കെ തേക്കുവോ വല്ല നാച്ചുറൽ ഐറ്റം മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തേക്കോ?
ഏയ് ഇത് ഒന്നും തേച്ചിട്ടില്ല പത്താം ക്ലാസ്സ് വരെ ഒക്കെ യൂസ് ചെയ്തിരുന്നു പിന്നെ ഇപ്പൊ ഇതിനോട് ഒരു ഇഷ്ടം കൊറഞ്ഞ് ഇപ്പൊ ഓരോര്ത്തര് പർഞ്ഞേക്കാം ഫേസ് ക്രീം സൺ സൺ സൺസ്‌ക്രീമ് എന്തൊക്കെ പേര് പറഞ്ഞേക്കാ അപ്പൊ ഞാൻ അന്തം വിട്ട് നോക്കും. നമ്മളൊ ന്നും ഉപയോഗിക്കൂല സോപ്പേന്നെ വല്ലപ്പോഴും മൊഖം കഴുകുള്ളു
ആഹ് എന്നാ ശരീടാ ഇപ്പൊ വിളിക്കാം.
ആഹ്.